ആ എന്നിട്ട് അമ്മാവന്റെ കാര്യാ പറഞ്ഞ
ആ എൻ്റെ ആ് എൻ്റെ അപ്പൻ അപ്പ അപ്പൻ ആർ തൊണ്ണൂറ്റിൊമ്പത് വയസ്സരെ ഉണ്ടായി അപ്പൊ ഓർമ്മ ഉണ്ടായില്ല ബാക്കി എല്ലാ ആൾക്കാരൊക്കെ അറിയാം പക്ഷെ എന്താ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നേ ചെല നേരത്ത് ഓർണല്ലേ ചില നേരത്തെ ഓർമ്മയെല്ലാം കാണും നമ്മളുടെ അടുത്തെ എല്ലാം പഴയതോലേക്കെ തന്നെ സംസാരിക്കും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വന്നും പോയി വന്നും പോയി നിൽക്കും അങ്ങനെയായിരുന്നു അപ്പഴേ പിന്നെ മരി ഞാൻ ആ നേരത്ത് അഞ്ചാം ക്ലാസ്സിലെങ്ങാണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിലായിരുന്നു
ആയി ഇനിയുള്ള കാലത്തൊന്നും ആരും അത്രേ നാളൊന്നും ജീവിച്ചിരിക്കത്തില്ല ഇല്ല ഇതിപ്പോ ഇപ്പോഴത്തെ ഫുഡ് ജീവിത രീതി ഒന്നും ശരിയല്ലല്ലോ
ഒന്ന് ശരി അല്ല ഞാൻ ആലോചിക്കാറുണ്ട് പണ്ട എ എ എത്രത്തോളം ആൾ
പണ്ടത്തെ ആ ഒരു ഇത് മതിയായിരുന്നു അല്ലെ ആ ഒരു ശൈലി മതിയായിരുന്നു എന്നെ പാടത്തൊക്കെ പോകുവാ
ശരിയ പക്ഷെ അവരെ ആ ആ പക്ഷെ ചിന്താഗതിയല്ല ഇപ്പോഴത്തെ രീതിൽ തന്നെ ചിന്താഗതിയും കാര്യങ്ങളെല്ലാം വേണം അതായത് നമ്മളെ പോലെ ഇപ്പോഴത്തെ രീതിൽ ചിന്തിക്കാനുള്ള ഒരു കഴി അത് വേണം ബാക്കി എല്ലാം അതുപോലെ മതിയാരുന്നു അതായത് ആഹാര രീതി ആയാലും ആ വീട് വീടുകളായാലും എല്ലാം എനിക്ക് എനിക്ക് ഓലമേഞ വീട് ഭയങ്കര ഇഷ്ട
എനിക്കും ആ ഓല മേഞ്ഞ വീട് പായി പച്ചപ്പുള്ള സ്ഥലങ്ങള്
ആ എനിക്ക് ഞാൻ ആ എനിക്ക് ഞാനുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴേ വഴി വഴിയരികിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കുറച്ചുള്ളിലോട്ടൊക്കെ ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ ഈ കുറച്ച് ഒരു വീട ഇങ്ങെനെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കണായിരിക്കേ ഒരു ഭാഗികമായിട്ട് അല്ലെങ്കി ഒ ഒരു കൊറച്ചൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാതെ ഇടിഞ്ഞ് പൊളിഞ്ഞൊക്കെ വീടുകൾ കെടക്കുമല്ലോ ഉപയോഗിക്കാതെ ഒ ഒരു ഒരുപാട് കാടു പിടിച്ചിടക്കണ വീടൊക്കെ ഉണ്ടല്ലോ എനിക്ക് അങ്ങനെയൊക്കെയുള്ള വീടുകള് കാണുമ്പോ ഓൾഡി അത് ഭയങ്കര ഒരു വിഷമ എനിക്ക് അങ്ങനെയുള്ള അവിടെ പോയി താമസിക്കുന്ന ഉുള്ളിലൊരു തൊര ഒരു വിങ്ങലൊക്കെ എനിക്ക് അങ്ങനെയുള്ള വീട് കാണുമ്പോ ഭയങ്കര വിഷമ ഇവിടെ ഏ ഇങ്ങോട്ട് എൻറെ ഹസ്ബൻഡിന്റെ നാട്ടിലോട്ട് വന്നപ്പോ ഇവിടെ ഫുള്ള് തറവാടാ തറവാട്ന്ന് തറവാട് എല്ലാവർക്കും തറവാടാ മിക്കിടത്തും തറവാട് ഉപയോഗിക്കാതെ തറവാടിന്റെ അപ്പുറവും അപ്പുറവും ഒക്കെ വീടുകൾ വെച്ചിട്ട് താമസിക്കുന്ന ആൾക്കാരിണ്ടേ അപ്പൊ ഏ നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടൊക്കെ പോകുമ്പം രണ്ട മൂന്നെടുത്ത് തറവാടുകൾ ഉപയോഗിക്കാതെ അതൊക്കെ ഇടിഞ്ഞു കിടക്കണുണ്ട് ചെങ്കല്ലില് ചെങ്കല്ലില് തീർത്തതാ നല്ല വലിയ തറവാട് എനിക്കതൊക്കെ കാണുമ്പം ഭയ ഭയങ്കര ഉള്ളിനകത്ത് എന്തോര് ആഹ് എ എനിക്ക് മനസിനത്ത് എന്തോരു നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കാനുള്ള യോഗ
നിങ്ങൾ കറക്റ്റ് അങ്ങനത്തെ സ്ഥലങ്ങളില അതായത് ആ സ്ഥലം വീടല്ലേ ഞാൻ ഉദ്ദേശിച്ചെ സ്ഥലമില്ല അതായത് ഈ പുഴയൊക്കെ ഉള്ള സ്ഥലത്താണോ
ആ അടുത്ത ആ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ ഞാ നമ്മള് ഒരു ഗ്രാമത്തിന് ഗ്രാമത്തിലോട്ടാ കുറെ പഞ്ചായത്ത് ആ
ആ ഞങ്ങളും അങ്ങനെയ ഗ്രാമ ഞങ്ങളടെ വീടിന്ന് തൊട്ട് ഇപ്പറത്തൊരു ഒരു അരുവിയുണ്ടെ അരുവി മീൻസ് ഒരു തോട് പോലെ അത് ഈ വേറെ സമയത്തൊന്നും അങ്ങനെയില്ല ചുമ്മാ അത് ഇങ്ങനെ കിടക്കും ഏ ആ പുല്ലും ഒക്കെ കേറി അങ്ങനെനെ പക്ഷെ ഇപ്പൊ മഴയങ്ങോട്ട് തുടങ്ങി ഭയങ്കര നമുക്കിപ്പം അടുക്കള നിന്നാലും അത് ഞങ്ങളുടെ ഞങ്ങളുടെ ബാത്റൂമെ അടുക്കള പിന്നെ ഞങ്ങളുടെ വല്യമ്മയുടെ മുറിയെ ആ ഒരു സൈഡായിട്ട് വരുവെ ഈ പുഴയെ അവിടെയൊക്കെ പോയി നിന്നാ നല്ല ഇതിന്റെ ഒച്ചയ ഈ കറണ്ടൊക്കെ പോകുമ്പോഴും ഈ വെള്ളം ഒഴുകുന്നതിന്റെ സൗണ്ടാ അതിങ്ങനെ കുത്തനെ നല്ല ഒഴുക്കന്ന് പറ നല്ല സ്പീഡാ പത പത പതേ ഇങ്ങനെ വന്ന്
ആഹ് ഇവിടെുണ്ട് ഇവിടെ ഉ ആഹ
ആ അങ്ങനെ തട്ട് തട്ടായിട്ടാണ് അപ്പൊ അതൊക്കെ കൊണ്ട് കൊച്ചു കരയുമ്പോഴൊക്കെ അതുകൊണ്ട് കാണി പക്ഷെ സൂക്ഷിച്ചച്ച് നിൽക്കണം ചിലപ്പോ പുുള്ളിക്കാരി അതൊക്കെ കണ്ടാ ആ ആയി
തുള്ളിക്കളായി നമ്മളെ എന്തെന്നാ നാട്ടില് എൻന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞ അവിടെ വീടിന്റെ നാല് സൈഡും തോടാ അതായ വ വീടിന്റെ നാല് സൈഡില് ഫ്രണ്ടില് ബാക്കിൽ രണ്ട് സൈഡിലും ഒക്കെ തോടുണ്ട് അപ്പറം അപ്പുറം ഇല്ല ഏ എന്നും പറഞ് ഇങ്ങനെ അതിനെ ന ഈ ഇതില് അതായത് ഈ നാല് സൈഡ തോടിന്ന് നടടുക്കല്ല വീട് അതായത് കുറച്ച് അതായത് നമ്മുടെ വീടിന്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞ ഒരു തോടുണ്ട് അല്ലെങ്കിൽ വീട്ടന്റെ പേക്കിൽന്ന് കുറച്ച് കൂടി അങ് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ ഒരു തോടുണ്ട് പിന്നെ ആ അങ്ങോട്ട് അപ്പറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞൊ ഒരു തോടണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വലരു തോടണ്ട് നാല് സൈഡില തോടണ്ട് കുറച്ച് നടക്കണെന്നെ ഉള്ളു പിന്നെ ഇവിടെ വന്നപ്പോ ഹസ്ബൻഡന്റെ വീട്ടിലാെങ്കിൽ ഇവിടെന്നും കുറച്ച് താഴെ പി കഴിഞ്ഞ ഒരു തോടണ്ട് അവിടെ മൊത്തം പാറയ പാറയെ കൂടി ഇതി ഇങ്ങനെ ഒഴുകി വര്ണ നല്ല രസമുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ നല്ല ഒഴുക്കി അത് മഴയത്തേ ഉള്ളൂ വെയിൽ വേനല ആയി കഴിഞ്ഞ് കഴിഞ്ഞാ വെള്ളം ഇല്ല അതില് മഴ ഇപ്പോ ആയിക്കാണ് ഞാനിപ്പോ ആ തോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഒരുപാടായി ഞാന എന്റെ ് എന്തുവ പ്രഗ്നന്റ് ആയി പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിട്ടേ ഇല്ല വഴുക്കല് നല്ല വഴക്കല് കാണുന്നു ഇറങ്ങിട്ടുണ്ട് അപ്പ ഞാൻ അങ്ങോട്ട ഇറങ്ങിട്ടല്ല അ പിന്നെ പിന്ന ഇവനും കൂടി വന്നേ പിന്നെ തീരാറങ്ങിട്ടില്ല ഇപ്പ അങ്ങോട്ട് പോയിട്ടേല്ല അപ്പ പോണണ്ട നല്ല രസ സ അവിടെ നിക്കക്കാനിങ്ങനെ എന്റെ അനിയത്തി ആദ്യയായി റ്റ് ഇവിടെ വന്നപ്പോ എന്റെ അനിയത്തി ആദി എനിക്ക് ഈ ഫോട്ടോ അയച്ചന്ന അപ്പ ഞൻ കല്യാണം കഴിഞ്ഞിട് അപ്പ ഇറങ്ങടി ഇവിടെയല്ലാം നല്ല ഫ തോടൊക്കെണ്ട് നമ്മള തോടനെക്കാട്ടി നല്ല തോടാ ഇവിടെ കുളിക്കാനൊക്കെ നല്ല രസാ, എനിക്ക് ഇപ്പ തന്നെ കുളിക്കാന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പഴേ വീണല്ലേ.
ആ ഇവളെ ആ ഇങ്ങനെ അവ ഇവ അവക്ക് ഇങ്ങനെ തോടൊക്കെ ഭയങ്കര ഇഷ്ട അനിത്തിക്ക്. അങ്ങനെ അവള് അപ്പ ഇവ വരുമ്പോ എല്ലാം ഇവിടെ വ തോട്ടിലോട്ട് പോവലുണ്ട്, അപ്പം എന്റടുത്ത് പറയാ നമുക്ക് കുളിച്ചാല നമുക്ക് കുളിച്ചാല അങ്ങനെ കുളിക്കാൻ പറ്റിയ കുളിക്കാൻ പറ്റിയ തോടെന്നെ പക്ഷേ ഇങ്ങനെ അവിടെ ചു റ്റും വീടാ നമുക്ക് പോകണങ്കിൽ നല്ല പാതി രാത്രിക്കെ പോകേണ്ടി വരും.
ആ അല്ലെങ്കിൽ ജസ്റ്റ് കാലും കൈയൊക്കെ കഴുകി കേറാ അല്ലെ.
ആ
ആ അനി എന്ത ചെയ്യുവാ
അനിയത്തി ഇപ്പൊ ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് നിക്കാ അവളിപ്പോ ഒരു ജി ടെക് ജി ടെക് ട്ടിലേ ജി ടെക്ക് പട അതില് അവള് അവള് ആ ഇതാ ചെയ്തെ കോമേഴ്സ് അപ്പൊ അവള് കോമേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഏതോ കോഴ്സ് ചെയ്തായിരുന്നേ കോഴ്സ് ചെയ്തിട്ട് അവള് ഒരു മാസം പോയി ഒരു മാസം പോയിട്ട് എന്തോ ഫീസിന്റെ കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ കയറി ഇരിപ്പായി ഫീസ് കൊടുത്തതാ എന്നിട്ട് ഇവള് പോയില്ല എന്നിട്ട് എന്നിട്ട് ഇന്നലെ എന്ന എന്നിട്ട് എന്നെ വിളിച്ചു പറയല്ലേ എടി ഞാൻ ലോജിസ്റ്റിക്സ് പഠിക്കാൻ പോയാലോ
ഉം ആ നല്ല കോംമ്പിനേഷ് എല്ലം ഉം അങ്ങോട്ടും ഇങ്ങോട്ടേ അതിപ്പോ നമ്മള് കമ്പ്യൂട്ടർ പഠി ക്ക്യാതെ ആ കുഴപ്പ ഇല്ല പഠിച്ച
ആഹ് എന്റെ അടുത്ത് എന്റെ അടുത്ത് എന്തങ്ങഞാൻ ലോജിസ്റ്റിക്സ് പഠിക്കണോ അതോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണോ എന്ന്
ആ അത് നല്ലതാ അഡ്മിനിസ്ട്രേഷൻ അയ്ല് ജോലി ഒറ
ആഹ് അല്ലെ എന്നിട്ടേക്കാരം ആ അത് നല്ലതാണ് ന്ന് പറഞ്ഞ കേട്ടിട്ട്ണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാലോന്ന്
ആ അത് വേ അത് അഡ്മിനിസ്ട്രേഷനാ കൊറച്ചുകൂടെ നല്ലത് കാരണം എന്റെ ഒരു ഫ്രണ്ട് പഠിച്ചി ത്തില്ലേ അവൾ ഇവിടെ ഇവിടെ അടുത്ത ഒരു ഹോസ്പിറ്റൽ നല്ലൊരു ആശുപത്രി ജോലിയൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ എന്തോ പ്ലേസ്മെന്റിന്റെ എന്തോ ഇതി പുറത്ത് കിട്ടി പിന്നെ അങ്ങോട്ട് വ്യതും ഇത്ര മൂന്ന് മാസോ നാലു മാസോ അങ്ങനെങ്ങാണ്ടാ ആയിരുന്നത് അത്രേ നാള് പഠിച്ചതേ ഉള്ളൂ നല്ല ക്ക് വല്യ വിദ്യ പഠിത്തം ഒന്നും ഉള്ളതല്ല പ്ലസ് ആ പഠിത്തോന്ന് പറഞ്ഞാ ഡിഗ്രി ജസ്റ്റ് പാസ് അത്രേ ഉള്ളൂ വേറെന്നും പഠിച്ചിട്ടില്ല പുള്ളിക്കാരി ഇപ്പ പുറത്തു പോയി നല്ല സാലറി ക്കെയാണ് നല്ല ഇതായ ആ കോഴ്സ് ത് പഠിച്ചാട്ടോ ആഹ് എ നമു ക്കും പഠിക്കാന്നൊക്കെ എന്നോട് പറഞ്ഞ് നിങ്ങൾക്കും വീട്ടിലിരിക്കുന്നവർക്ക് പഠിക്കാം ഓ എനിക്കിന ഇവളം കൊണ്ട് നടന്ന പഠിക്കാനൊന്നും ഇനി മേല
ഞാൻ എനിക്കിനി പോണം ഇഞ്ഞെന്ന് വെച്ചാ ഞാൻ ഡി ഇനി സെക്കൻഡ് ഇയർ ആയപ്പോ തന്നെ ഡ്രോപ്പ് ആക്കിയതാ അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം എന്ന് ആലോയിക്യാന്ന് വച്ചാ ഇപ്പോ ഒന്നിലും ഒര് ഒർച്ച് നീക്കണന്നില്ല, ഏഹ് ഫോണില് വൈബ്രേറ്റ് ചെയ്യുന്ന കോൾ വരണണ്ടാ?
ആ അതെ വന്നു നിക്കേ.
ആ
ആഹ് പറഞ്ഞോ പറഞ്ഞോ അത് എനിക്ക് അമ്മായമ്മ വിളിച്ചതാണേ. ഞാനത് കട്ട് ചെയ്ത് വിട്ടു. ഉം
ആഹ് ഹ് ആ കോൾ എടുത്ത് എനി ഈ കോള് കട്ടാക്ക്. ക കട്ടാവേണ്ടിവരും ആഹ് പിന്നെ ഹേ ഫുഡൊക്കെ കഴിച്ചു ആഹ് ഫുഡൊക്കെ കഴിച്ചു.
കുഞ്ഞ് രാവിലത്തെ ഫുഡ് കഴിച്ചേ ഒള്ളൂ, ഉച്ചക്കത്തെ കഴിച്ചില്ലേ.
ആ ഞാനും രാ ഞാനും രാവില് ഇപ്പോ പന്ത്രണ്ട് മണിക്ക് കഴിച്ചതേള്ളൂ കഴിക്കുന്നത്രേ ആഹ് കുഞ്ഞപ്പോ ങ്ങില്ലേ അവിടെ ഒറക്കുവാ.
അപ്പം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുവായിരിക്കും എന്നെ. ആ പിന്നെ വേറെ ണ്ട ഒണ്ട് കുഞ്ഞിനി എപ്പ എണീക്കും.
അവനെണീറ്റു, അവനെ ഞാന് ആ ഫീഡ് ചെയ്ത് കെടത്തിട്ട് ഞാനാ ഒന്ന് അപ്പറം വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേ എണീറ്റിട്ട് എന്റെ മൊഖത്തെന്നെ നോക്കിക്കൊണ്ട് കെടക്കുവാ. ഞാൻ വരണതും നോക്കി കെട പ്പ വാതിലോട്ട് തന്നെ നോക്കി കെടക്കുവ.
കഴിക്കുമ്പോളൊക്കെ കരയോ ഇയാള് കഴിക്കുമ്പോ കുഞ്ഞ് കര് രയോ?
ഇല്ല അ അവൻ മിണ്ടാതിരിക്കും അവൻ എന്താ ഞാൻ കഴിക്കാ എന്താ ഈ ചെയ്യ്ന്നേ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും അ അവനറിയത്തില്ലല്ലോ നമ്മള് ആഹാരം കഴികാണ് ഇങ്ങനെ നോക്കും ആ പ്ലേറ്റിൽ നോക്കും അതെടുത്ത് നമ്മൾ വായിലോട്ട് വെക്കുമ്പോ ഇങ്ങനെ വായക്കത്തേക്കും നോക്കും
ആ എൻ എന്റെ കുഞ്ഞൊക്കെ ഇല്ലേ കുഞ്ഞായിരിക്കുമ്പം വരെ അതായത് അത് ഇതുപോലെ ആറു മാസവും അല്ല രണ്ടു മാസവും ഒക്കെ ആയിരിക്കുമ്പോൾ ഞാൻ കഴിക്കാൻ സമ്മതിക്കത്തേ ഇല്ല ഒള് ഞാൻ അങ്ങോട്ട് വായ്ലോട്ട് എടുത്ത് വെ കുമന്തോളം
ങ്ങളല്ല ആദ്യം എനിക്ക് ഇങ്ങനെ എന്റെ ആദ്യത്തെ മോളാ അപ്പൊ മോനാ അപ്പൊ എനിക്ക് ഇങ്ങനെ ഏഹ് എന്തുവാ ആദ്യായിട്ട് ഇങ്ങനൊന്ന് കുഞ്ഞിനെ കയ്യിൽ കിട്ടി നോക്കണേന്റെ ഒരു ഇതുണ്ടായിരുന്നേ പക്ഷെ പിന്നെ ആഴപ്പോ കൊഴപ്പില്ല ഞാന് ഇവനെ കൈയിൽ വെ ചെന്നങ്ങു കഴിക്കും ചിലപ്പോ ഞാനിങ്ങനെ കയ്യിൽ വെച്ചിരുന്ന് അങ്ങ് ഉറങ്ങ് അപ്പൊ അങ്ങ് തോളിൽ ഇട്ടിട്ട് അങ്ങനെ ഒറ കഴിക്കും കഴിച്ച എണീറ്റിട്ട് പിന്നെ കൊണ്ട് കിട
ആ ആ ഹസ്ബന്റ് നോക്കോ
ആ ഹസ് ഹസ്ബന്റ് നോക്കും ഹസ്ബന്റ് പിന്നെ ഇപ്പം എടുത്തിട്ട് പോയിട്ടുണ്ട് വെളിയിലോട്ട് പോയത് ആ ഇവിടെ ഇരിക്കല് ഇല്ല പോവല്ല വ എന്ത ഡ്രൈവറാപ്പ പോയി കൊണ്ട്പോയി
ആണോ ആ തനിക്കിപ്പ ഇതിനെ എത്ര കോളായി
എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേയുള്ളു
ആണല്ലേ ആ അപ്പൊ ഇടക്ക് വിളിച്ചാ മതി എനിക്ക് ഇനിയുമുണ്ട് ഒരു പത്തെണ്ണത്തോളം ഉം ഇടക്ക് ഫ്രീ ആവുമ്പോ പറഞ്ഞാൽ മതി നമുക്ക് വിളിക്കാം
ആ. ശരി ഞാൻ മെസ്സേജ് ഇട്ടേക്കാം
ആ ഓക്കെ ഓക്കേ ആ എന്നാ ശരി ഓക്കെ